ആഹ് കേക്കണ്ട ആഹ് കേക്കണ്ട് വേറെന്തൊക്കെ എന്താ തിരക്കി പെട്ട തിരക്ക പെട്ട ചോദിക്കാ- ആഹ് തിരക്കില് പെട്ട് മഴ അതിനിടൽ ഒന്ന് പെയ്ത ആ ആഹ്- പുറത്തൊക്കെ കൊണ്ടോയി ണക്കോ ആഹ് ആഹ് പുൊറത്തക്ക ഇടും- മെഷീനിൽ ഉണക്കിയിട്ട് പുറത്തൊക്കെ ഒന്ന്ടും- പുറത്ത് കൊണ്ടോയി ഒണക്കുമല്ലേ- ആ ആ ആ്
അതാ ഈ മഴ വരുമ്പോ അതാ പെട ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി വെയിലത്ത് ഇട്ട്ണ്ടാവുള്ളൂ
ആഹ ശരിയ ചിലപ്പോ ഉണങ്ങിയത് തന്നെ ഒന്ന് ഒന്ന് ചൂടയിക്കോട്ടേെച്ചിട്ടിട്ടുണ്ടാവും അപ്പൊ പെയും മഴ- അത് വരെ പെയൂല- അത് ശരിയാണ് ഹ്ഹ മീഷനിൽ ഒണക്കി ഇട്ടതെണേൽ പിന്നെ പറയും വേണ്ട അത് പിന്നെ ഇല്ല ഈ മഴണ്ട് പെയ്യാ- എപ്പഴാന്ന പറയാൻ പറ്റില്ലോ മണക്കാലാവുമ്പോ പിന്നെ ആ ഉണക്കി ഇതാഞ്ഞാട്ട് ശരിയാവല്ലോ പിന്നെ ഇത് വെയില് കൊണ്ടോണം ഓണങ്ങാഞ്ഞാൽ ഒരു സ്മെല്ലാ അത് ഉള്ളിൽ വെച്ച കാറ്റ് കൊണ്ട് ഒണങ്ങിയാലും- ശരിയാ പുറത്തിട്ട്- ആഹ് വെയിൽ കൊണ്ട് ഓണങ്ങണം- എന്നാലാണ് ആ വൃത്തി ഉണ്ടാവുന്നത് ഞമ്മുക്ക് മടക്കി വെക്കാനാണെങ്കില ചൂടിലാഞ്ഞാൽ- കുട്ട്യോളെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഒണങ്ങി കിട്ടാനാവും പണി ഇങ്ങനെ ആ അത് ശരിയ വെയിലത്ത് വെച്ച് ഒണങ്ങാണല്ലോ- ആ അത് ശരിയാണ് അതന്നെ പ്രശ്നം- വെയിലത്ത് പിന്നെ എനിക്ക് തോന്നണ വെയില് മ്മ് കുട്ടികളെയും ഈ ഒരു വലിയ കുട്ടികളെ യൂണിഫോമ ഒക്കെ പിന്നെയും വേം ഒണങ്ന്ന്ണ്ട്- ആൺകുട്ടികളുടെക്കെ പെൺകുട്ടികള ആകുമ്പോ പിന്നെ ആ അതാണ്
ഉണങ്ങ പണി
ഇപ്പം എനിക്ക് തോന്നുന്ന് വേം ഒണങ്ങും- ഒരു കളർ ഇടുമ്പോളാണ് പാട് കളർ ഇടുമ്പോ പിന്നെ ജീൻസ് ആവുമ്പോ ഭയങ്കരം ഒണക്കിയ പിന്നെ- ആഹ് കറ്റ് തട്ടിയ മതി- കാറ്റ് കൊണ്ട വേം ണങ്ങും അതിനും വേണം ചെറിയൊരു കാറ്റും വെയിലെങ്കിലും- വെളിച്ചം നമ്മള് കണ്ടടും- രാവിലൊക്കെ നല്ല വെയിൽ ആയിരുന്നു വെയില നല്ല വെയില്- രാവിൽത്തെ വെയില് കണ്ടിട്ടും മോള് കുട എടുക്കാൻ പറഞ്ഞിട്ടും കൂടെ കൊണ്ടോയില്ല അതന്നെ വെയില് കണ്ട കുട കൊണ്ടോവൂല - പിന്നെ നല്ല മഴെയ്തപ്പോഴ പെടവാണാവോ വിചരിച്ച മഴ കൊണ്ട് വരണ്ട- നടന്ന വരതല്ലേ- ആ ശരിയാണ് മഴ മഴ പെയ്യുമ്പൊള് കുട കൊണ്ട് ണ്ടോവൂല അത് സ്ഥിരാ റ്റാ ബാഗിൽ വെക്കൂല്ല്യ അത് ഭയങ്കര ഭാര. ഇപ്പൈ മഴ ചെറുതായിട്ട് പെയ് കൊട നനയും വിചാരി എടുക്കൂല്യല്ലോ എടുക്കൂല അതെ അത് അങ്ങനെ തന്നെ ആണ് റെയിൻകോട്ട് ആണെങ്കി അത് അങ്ങട്ട് തന്നെ മടക്കി വെക്കണ്ടാ വിജാച്ചിട്ട്
ബുക്ക് നനയും ബാഗ് നനയുംന്ന് പറഞ്ഞിട്ട്
ആ കൊട കൊടള്ളത് വെറുതെ ആണ് മഴ കൊണ്ടുവന്നാലും ശരിയാ ആ കൊട നീർത്തൂല ശരിയാണ് അങ്ങനെ ഓരോ സ്വഭാവമാണ് അത് അങ്ങനെ തന്നെ ആയിര്ന്ന് അത് ഒന്നാമത് ഈ മഴ പ്പെയ്യുമ്പോ ഈ സ്കൂള് പോവാനേ മടിയാണ് അധികം ആ രാവിലെ നീക്കാനുള്ള മടി അത് വേറെ പിന്നെ നീറ്റാ തന്നെ നമ്മളീ ഫുള്ള് നനഞ്ഞ് ക്ലാസ് ത്തി പോയി ഏത് കുടെ ചൂടിയാലും നല്ല മഴ പെയ്താ മുഴുവൻ പിന്നെ അത് പോയിരിക്കുമ്പോ ഭയങ്കര ഒരു എടങ്ങേറാണ് നമ്മളിപ്പ ഇറ്റെങ്ങൾ പോണ കാണുമ്പോ ഒരെടങ്ങാറാണാനും ഈ മഴ ഇങ്ങനെ പെയ്യുമ്പള് പിന്നെ ഒന്നാമത് ഇതേ സ്കൂളും അവധിയെല്ലായിര്ന്നാ ആ ഇതുവരെ അവധി അല്ലാര്ന്നാ
പതിനൊന്ന് മണി വരെ പത്തുമണി വരെ കെടന്നുറങ്ങീട്ടേ ഇപ്പൊ ഈ നീറ്റി കൊണ്ട് പോവാന്ന് പറഞ്ഞ എത്ര മടി ഉം
ഇവർക്കൊക്കെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞോൽക്ക് കുറച്ച് അ കം ലീവ് ഉണ്ടാവും ആ ഇന്നലെ വരെ നല്ലപോലെ ഒറങ്ങല്ലാര്ന്ന ആ ഇന്ന് പൊ
ന്ന് പോവാ ള്ളൊര് ഇന്ന് ഇന്ന് രാവിലെ എപ്പ വിളിക്കലൊടെങ്ങീക്ക്ണ് ന്നിട്ട് ഇങ്ങനെ നീക്ക നീക്കാന്ന് പറ എന്നിട്ട് ഏഴ് മണി ആവട്ടെ അങ്ങനെ കിടന്ന് തുറങ്ങി മറ്റത് പത്ത് മണി
മണി പതിനൊന്ന് മണി ആവും നീക്കണെങ്കി ശെരി അപ്പൊ കിടന്നുറങ്ങുമ്പോ നല്ല സുഖാണ് കെടന്നുറങ്ങും ആ പിന്നെ കുറച്ച് കഴി കൊറച്ച് കഴിയട്ടെ കൊറച്ച് കഴിയട്ടെ ഈ കൊറച്ച് കഴിയെട്ടെന്ന് പറഞ്ഞ് കെട്ന്നാ നേരം വൈകും
ല്ലേ ഒന്നാ നമ്മള ഒന്ന് കണ്ണടച്ചാ പിന്നെ അറിയില്ല
കിടന്നാ പിന്നെ അങ്ങ് നേരം വൈകും അലാറം ഓഫാക്കിയാ പിന്നെ അറിയെന്നില്ല അറിയെന്നില്ല അതന്ന അങ്ങനെ തന്നെ മടിയാണ രാവിലെ ഞമ്മക്ക് പിന്നെ നമ്മളെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞാ പിന്നെ എപ്പ വേണങ്കിലും കെട്ക്കാ ഓര്ക്ക് ഓര് പിന്നെ ആ പോക്കാണ് പോയാ പിന്നെ സ്കൂള് വിട്ട് വന്ന പോക്കാ പോയാൽ പിന്നെ വൈകുന്നേരം അല്ലേ പിന്നെ ശീലായാ എന്താച്ചാ
ഇപ്പ അവിടെ ചെന്നാ
ആ സമയം ആവുമ്പോ ഒറക്കം വരേയ് അ അതാണ് ആ ഒറക്കം വരും ഈ പണ്ടൊക്കെ ചെല സ്കൂളുകള് ഉ ഉച്ചവരൊക്കെ ഉണ്ടാവുള്ളാരുന്നു പിന്നെ ഉച്ചക്ക് ശേഷം വേറെ ക്ലാസ്സേയ്ക്കും സ്പെഷ്യല് വേറെ അങ്ങനെ ആ വേറെ കുട്ട്യാള് ഉച്ചക്ക് ഒറങ്ങി ശീലായ പിന്നെ ഈ പത്താം ക്ലാസ് വരുമ്പോ ഫുളള് ഇണ്ടാവും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രിക്കാന് അല്ലെങ്കിലേ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ആ അല്ലെങ്കിലേ ഈ കുട്ട്യാള് രാവിലെ ശ്ര ക്കണ മാതിരിയൊന്നും പിന്നെ ഉച്ചക്കേഷം വല്യ ശ്രദ്ധ ഒന്നും ഇണ്ടാവില്ല അ ക ആദ്യത്ത കൊണ്ടണം ആ വിട്ടങ്ങനെ അങ്ങനെ തള്ളി നീക്കാണ് വലിയ ആവേശം ഒന്നും ഉണ്ടാവില്ല
ആ
അതാണ് ഒരെ കഥ അതന്നെ ഉം വേറെന്തൊക്കെ വേറെങ്ങിനെ സുഖായിട്ട് പോണ് മോന് വരാന് നാല്മണി അഞ്ചണയൊക്കെ ആകും അല്ലേ ആ ആ നാലെ മുക്കാലൊക്കെ ആവും
ആ ആ ആ
പിന്നെ രണ്ടാൺകുട്ടികളല്ലേ രണ്ടാൺകുട്ടികളാ നിങ്ങള് ഇവ് ഇവിടൊക്കെ പോവലുണ്ടാ എവിടെങ്കിലും പുറത്തൊക്കെ പോവല്ണ്ട
പൊറ
പൊറത്ത് ഹസ്ബന്റ് ഇണ്ടാവുമ്പോ പോവും അങ്ങനെ അതൊണ്ട് പോ പോവും അല്ലാണ്ടെ ആ അ അങ്ങനെ നിങ്ങള് നിങ്ങള് ഞങ്ങൾ എല്ലാരും ഞങ്ങള് എല്ലാരും
കുടുംബൊക്കെ പോട്ടാ
മ്മന്റെ വീട്ടിൽ അങ്ങനെ പോല
ആഹ് അങ്ങനൊക്കെ പോകും
പിന്നെ പെരുന്നാളൊക്കെ ആയപ്പ ഇങ്ങനെ പോയി വന്നതാവൂലേ കുടുമ്പങ്ങളിലൊക്കെ കൊറച്ചാളായി അത് ശരിയ അത് രസാണ് കണം കഴിഞാ. നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് വരുമ്പോ രസ. ആരസണ് നിങ്ങളങ്ങനെ വിളിച്ചിട്ടാ വരാല്ല്. വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ വിളിച്ചിട്ടാണോ വരല്ലേ ഞങ്ങള് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ.
ആഹ് അങ്ങനെ തന്നെ കാട്ടൽ. പിന്നെ അധികം കൂടെ വീട്ടിൽ ആരങ്കിലും ഒരാൾ ഇല്ലാണ്ടിരിക്കൂല പ്പി മ്മി ഒറ്റക്കാവുല. ഇല്ല
ആരെങ്കിലും ണ്ടാവും അതൊരു രസാണ്. അത് ഞമ്മക്ക് കല്യാണത്തിന് മുൻപ് - എത്ര നമ്മള് തല്ലൂടി ആൾക്കാരാണെങ്കിലും കഴിഞ്ഞിന്റെ ശേഷം- ഓര് വരുമ്പോഴേ ഞമ്മക്ക് അവിടെ നിക്കാൻ തോന്നുള്ളൂ. ആഹ് എനിക്കൊരു താത്തണ്ട ഓള് ഇതേ മാതിരി വരുമ്പോ- വരനെങ്കിൽ വിളിക്കും എന്തായാലും വരണ്സം ന്നറഞ്ഞണ്ട് അപ്പൾ ഇവിടെമ്മോളണ്ടിറങ്ങിയ പങ്ക്കുവടന്ന പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലു ഒരടവ് ണ്ടാക്കിവിടെന്നറങ്ങും ആ അങ്ങനെ പോവും ലെ. അതൊരു രസാണെ. ആഹ് ആ കൂടുമ്പോ എപ്പളെങ്കിലുമല്ലേ കാണൂ പിന്നെ ഞമ്മൾ ഓരോ- ആ വീട്ടുകാര ഓരോ വീടൊക്കെ കഴിഞ്ഞാല് -
ആഹ്
ണ്ടാവും കുട്ടുടെ സ്കൂ മ്ര സ്കൂള് പിന്നെ നമക്ക് വണ്ടി അവിടന്നുംവിടന്നൊക്കെ പറ്റും പക്ഷെ ഈ മദ്രസ്- മദ്രസവുമ്പോൾ മദ്രസ എങ്ങനായാലും ഞമ്മക്ക് നടത്തിയേ പറ്റു,. അത് വല്ല്യ പിന്നെ ഉസ്താമാർക്കും വല പരാതിയാവും അതന്നെ ആ സ്കൂളൊന്ന് പൂട്ടിയ - ഭയങ്കര ഡ ഓണത്തിനൊക്കെ പൂട്ടി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ലീവ് തരും അപ്പോ ഒരു തീരെ തരൂ അപ്പോലും ങ്ങള് മദ്രസ് ലീവ്ണ്ടാവുമ്പോ എന്താ സ്കൂളരോടെ ലീവ്ക്കാ ഇപ്പൊ കൊറച്ചൊക്കെ കൊടുക്കേണ്ടത് തോന്നണ പ- ആഹ് ഇവിടെ ഒന്നും അങ്ങനെ കൊടുക്കൂ ആ ഇവിടെക്ക്രു മ കൊടുക്കുംന്നല്ല. ചോദിച്ചാലും പറ്റൂല.
ആ ഇവിടെ ഞങ്ങ ഇടക്ക ഇപ്പ സ്കൂള് ഇപ്പ രു മാസം പൂട്ടില്ല അല് പത്ത് ദിവസംക്കെ മദ്രസ അവധിയാ.
അത്പ്രാവശ്യം പത്ത് ദസം ഓക്കന്തൊ? മീറ്റിംഗ ഒക്കെള്ളണ്ട് അവധി അങ്ങനെ പറഞ്ഞ. അങ്ങനെ ഒരു തട്ടി മുട്ടി ഒരു പത്തുസം കിട്ടി. അ പക്ഷെ ഒരായിട്ടും ലീവ് തരൂല നിങ്ങള് സ്കൂള് ലീവ് ആയതോണ്ട് നിങ്ങ ഇങ്ങക്കൊള. ആ രേഞ്ചോക്കെ വരണം നിങ്ങൻ്വിടെ പൊയ്ക്കോളും പറഞ്ഞൊന്നും ഓൽ തരൂല അപ്പോക്ക് ഭയങ്കരതാണ് അത ഇ മദ്രസ്സും സ്കൂളും രണ്ടും രണ്ട് ദിവസ തലീവ് പിന്നെ രാത്രിയുള്ള മദ്രസവും. അതേ ബുദ്ധിമുട്ട ആഹ മോക്ക് രാത്രി മദ്രസ്സ ആ മോക്ക് രാത്രി മദ്രസ്സ. ത്രിയാണ് അ ആഹ് അപ്പേ ഈ രാ അത്ര വൈഗുതര വന്ന് ഇനി സ്കൂത്തക്കെ കഴിഞ്ഞോന്ന് ആ ഫഡ് ഫുഡാഴ്ചതുംപോത്തിന് മദ്രാസക്ക് പോകാനാവും.
ആഹ് പോവാനാവൂലേ.
സ്കൂൾതെ പഠന - കാര്യൊക്കെ അവിടെ കെടക്കും. ആ യഥാത്തിന ഇത് ഇത് കഴിഞ് പിന്നെ വന്നതിന് ശേഷം പിന്നെ ഞമ്മൾ. പോലി ഇരിക്കൂല പിന്നെ രാവിലെ എണീറ്റ്ങ്ങൾ പറഞ്ഞ മാതിരി പൊന്തി. പൊന്തി വരുമ്പോത്തന് ഏകദേശം സ്കൂക്ക് പോവാനുള്ള സമയം കണക്കാക്കൂല. പിന്നെ ഹോംവർക്കൂല്ല ഒന്നുല്ലാ.
ആഹ്
അത് വല്യ ബുദ്ധിമുട്ടാണ് അതങ്ങനെ ആകുമ്പോ
അതന്നെ കുട്ടികൾ ഇങ്ങനൊരു ലീവും കാര്യംന്നുല്ലാതെ അതെങ്ങനെ പോവാണെങ്കിൽ കുട്ടികൾ
ശരിയാ നീ പറഞ്ഞ ന്നെക്കൊരു മടിയാ അതിനെടക്ക് ലീവ് വന്ന കയിഞ്ഞ് ശരിയ അടുപ്പിച്ച് വന്ന പിന്നെ പറയും വേണ്ട രണ്ടീസം അടുപ്പിച്ച അത്ശരിയാ പിന്നെ അതങ്ങട്ട് സെറ്റ് ആയി കിട്ടാൻ ഇനി രാവിലെ ഇനി രാവിലെ ണീക്കണ്ടേ പോവണ്ടേ മറ്റേത് ലീവ് എന്ന് പറയുമ്പോത്തന്നെ എന്തോ വലുത് കിട്ടിയ മാരിയാണ്
അതന്നെ അപ്പൊ അല്ലെങ്കി നോക്ക് സ്കൂള്
സ്കൂള് ഇല്ലാത്ത ദിവസം ആ നേരത്തെ ണീക്കും, ണീക്കും അതിണ്ട് ആരും വിളിക്കൊന്നും വേണ്ട അപ്പൊ
വേണ്ട നേരത്തെ ണീറ്റിട്ട്
സ്കൂള് ഇള്ള ദീസം ഓല് കാണലന്നല്ല വിളിച്ച് വിളിച്ചാലും എണീക്കൂല എണീറ്റ അപ്പറത്ത് പോയൊന്ന് കെടന്ന് ഒറങ്ങും ഇപ്പറത്ത് പോയൊന്ന് കെടന്ന് ഒറങ്ങും ശരിയാണ് നമ്മളിത് ണീറ്റ്ണ്ടാവും ബാത്ത്റൂമി കേറിട്ടുണ്ടാവും വിചാരിക്കും ആ വിചാരിക്കും കഴിഞ്ഞിണ്ടാവുല്ല അവടെ ഇരിക്കിണ്ടാവും ഒറങ്ങി തൂങ്ങിയിട്ട് ഒറങ്ങി തൂങ്ങിയിട്ട് ഇരിക്കിണ്ടാവും പിന്നൊണെങ്കിൽ മഴ പെയ്യുമ്പോ നോട്ടാന്ന് ഫോണില് വല്ല ലീവും കലക്ടർങ്ങാനും പ്രഖ്യാപിച്ച് കഴിഞ്ഞ ആ ഞമ്മക്ക് പോവാതെക്കേനിച്ചിട്ട് നിക്കേണ് അതിനായിട്ട് നോക്കാണ് പേജൊക്കെ അതിന് ആ പേജൊക്കെണ്ട് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാപിന്നെ ഇത് ലീവ് ഇണ്ടാന്ന് വേം അറിയാലോ എവിടെന്നാണ് അവധി വരുന്നത് വെച്ചിട്ട് സ്കൂളിൽ പോകുമ്പോ ഒരുക്ക് അവധി വേണ്ടിര്ന്ന് ഫുൾ ടൈം പോലെ വീട്ടിലിരിക്കേലാ പിന്നെ കൊറേ രണ്ട് മാസക്കെണ്ടാവുമ്പോ ആ പിന്നെ ഓർക്ക് മതിയാവും കൊററേണ്ട് ഇരിക്കൂലോ അപ്പ ഫസ്റ്റത്തെ ദിവസം നല്ല പോവാന് ഇഷ്ടായികാരം ആ പിന്നെ അത്
സ്കൂൾ തൊറക്കണ കുറച്ചീസം വരെ
തൊറക്കണ അടുപ്പിച്ച ഇഷ്ടം അങ്ങട് പോവും പുതിയ ബാഗും പുതിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവുമ്പോ അതായിറ്റു പോവാലോ എന്നുള്ള ഒരു ഇതിണ്ടല്ലോ ആ അയിന്റത് കഴിഞ്ഞ അതും കഴിഞ്ഞ് ഇനിയിപ്പോ പരീക്ഷ ആയ പിന്നെ എത്രയും ഇതുണ്ടാവും
ആ
അവർക്കും സമയണ്ടാവൂല നമ്മക്കും സമയണ്ടാവൂല ഇനി ഇപ്പൊ സ്കൂള് തുറന്ന് രണ്ടു മാസം ആവാമ്പൊത്തിനും തൊടങ്ങല്ലേ പരീക്ഷ ഓഗസ്റ്റ് ആവുമ്പത്തിനും പരീക്ഷ തൊടങ്ങും, പരീക്ഷ മദ്രസ മദ്രസ ആയാലും സ്കൂള് ആയാലും ഒക്കെ ഇങ്ങനെ തന്നെ, ആ പരീക്ഷ രണ്ട്
പരീക്ഷ
ഒരു വർഷങ്ങട് പോണത് അറീല ഏ എന്തൊരു എളുപ്പ വർഷം പോണത് വർഷപ്പ താ പറയുമ്പോത്തിനും പോണിണ്ട് ഇപ്പൊ ഇങ്ങട് തൊടങ്ങീട്ടൊള്ളൊ ഇനി അതന്നെ കാ കൊല്ലം പറഞ്ഞിട്ട് ഇരുവത്തിയാർ കഴിയും
നമ്മക്കന്നെ എന്തൊരു എളുപ്പ തീരണത് വീട്ടിലിരിക്കണ നമ്മക്കേ അപ്പൊ പോണവര്ക്കൊക്കെ അതിനെക്കാട്ടി ഫീൽ ചെയ്യോ
ആ അതേലേ
ന്നാ ഞാനെ പിന്നെ വിളിക്കാട്ടാ ആ ആയിക്കോട്ടെ എന്നാ ശരീ ന്റെ മോനെ കൊണ്ടുവരാൻ പോണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി